കേക്കാവോ
ആഹ് കേൾക്കാം നിനക്ക് കേൾക്കാവോ
നിന്റെ സൗണ്ട് കുറവ് നിന്റെ കുഴപ്പാണോ അതൊ ഇവിടുത്തെയാണോ
അറിയത്തില്ല നെ റ്റിന്റെ പ്രശ്നമായിരിക്കും കേൾക്കുന്നില്ലേ ഇപ്പോഴും
അടുതു വച്ചുസംസാ ഇത് എന്താ സൗണ്ട് ഇല്ല
ഞാൻ ഒത്തിരി സംസാരിക്കുന്നു
മക്കട്ടീന അത് കൂടിയും കിടക്കുവ ആ കൊഴപ്പീല്ല ചെറുതായിട്ടേ കേക്കുന്നു
നിനക്കെന്താ ക്ലാസ് തുടങ്ങുന്നെ
നാളെ ക്ലാസ്ല്ല നാളെ ക്ലാസ്ല്ല ഒരാഴ്ച കഴിയും ക്ലാസ്റ തുടങ്ങ അല്ലാതെ ഇങ്ങനെ ഒരു ഇതാ നാളെയാ തുടങ്ങുന്നത് നാളെയാ പോകേണ്ടത് അമ്മായിട്ടാ പോണ്ട അമ്മ പറഞ്ഞ നാളെല്ലാതെ പ്രസംഗവും അതും ഇതുംക്കെ ആയിരിക്കും
ന്തുവാടി
നാളെ പോണം പ്രസംഗോ അതും ഇതൊക്കെ ആയിരിക്കും ക്ലാസ്സൊന്നുല്ല നാളെ
അങ്ങനെയ
ആഹ്
ഉം പിന്നെ എതുവാ റിയന വിളിച്ചോ
ആഹ് ഇത്ര നേരം നോക്ക ഇത്ര നേരം വിളിക്കണ്ടായിരുന്ന ഇപ്പൊ വിളിച്ചു വിളിച്ചോണ്ടിരിക്കുന്നു പറ്റത്തില്ല ആഹ് വിളിച്ചോണ്ട് രിക്ക്യ കട്ട് ചെയ്ത് ഇട്ടിട്ട് പിന്നേം പിന്നേ കാണ ന്റെ കൂടെ ഉടങ്ങാണ്ട് പോയതായിരുന്നു
ഉം എങ്കീ പറ ഇടുട്ട് യി
പറഞ്ഞിട്ട് വിക്ക ഇണ്ടായോ ഭയങ്കര നോക്ക
ഒരു മിനിറ്റായതെള്ളൂ
അതാ അയിന് പടിക്കേറിയ
സൗണ്ട് ലെ
ഓക്കെ
നാളെ ഇങ്ങനെ ഈ ഉദ്ഘാടനം അത ഇതൊക്കെയണ്ട
ആ
പിന്നെ മറ്റേന്ന തൊട്ട് ഇങ്ങനെ ക്ലാസ് ഉണ്ട്
ആഹ്
കറക്റ്റ് ക്ലാസ് അല്ല ഒരായിച്ച കഴിയും ക്ലാസ് ആയിട്ട് തുടങ്ങാൻ ആ സെമ്മിന്റെ
ഴണ്ട് ആ വലയ കോളജല്ലേ കൊള്ളാം കേട്ട അവി പെ ഇങ്ങനെ യൂണഫോം ഇടണ്ടല്ല വല്ല ഇൊക്കെയ ഉള്ളപ്പൊ യൂണിഫോംണണ്
ആ് ഇതിന് എം ബി എ ആ ഇതിന് യൂണിഫോം ഇല്ല അല്ലാതെ മറ്റേ എഞ്ചി നീറി കോളേജ് ഉണ്ടല്ലോ അവിടെ യൂണിഫോം ഉണ്ട് മറ്റേരു കാപ്പിപൊടി കള്ളറിലെ
ആ നി നിങ്ങൾക്ക് വേറെ യൂണിഫോം ആണോ
ഇല്ല യൂണിഫോം ഇല്ല യൂണി ഇല്ല കളർായി ഇടേണ്ട പിന്നെ എല്ലാതല്ല മറ്റേ കോട്ട് ഏതാണ്ട് ഇടണം ഇങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോഴായിരിക്കും അത് അതിനെപ്പറ്റി പറ്റിയ ഒന്നും അറിയത്തില്ല ഇനി പോുമ്പോഴേ അറിയത്തുള്ളൂ ഒന്നും പറഞ്ഞോൊന്നുമ ഇല്ലോ
ഒരു ക്ലാസ്സിൽ എത്ര പേര് കണ്ണോടി അങ്ങനൊക്കെ അറിയാവോ
ആഹ് അറിയത്തില്ല എന്ത്വാന്നാ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പൊക്കെ വന്ന്
ആ ആ
ഓരോ ഓരോ ഇതായിരിക്കല്ലോ ഓരോ ഫിനാൻസ് പല സെക്ഷന ആായിട്ടാണ് അ ഒരുപാട് പിള്ളോരന്നും കാണത്തില്ല കുറച്ചൊക്കെ ഉള്ളു ഇതിന അങ്ങനെങ്ങന ഒത്തിരി കാണത്തില്ല
നല്ലായിട്ട് പഠിക്കുക കേട്ടോ
ഉ ഉട്ട പിന്നെ
പിന്നെന്തു ആഹ അവള് ഇങ്ങെ പറന്ന് അങ്ങ് വണ്ണൊക്കെ വെച്ച് സുന്ദരിയായി
ആഹ് ആ് ഉള്ള അന്ന് എറ അടുത്ത ഉള്ള ചോച്ച എന്തുവാ മുഖത്തി ഇട്ടേക്ക തിളങ്ങുന്നല്ലോ ഞാൻ രാവിലെ മോയ്സ്ചറൈസർ ഇട്ടോൊണ്ട് പോയതാ ഇപ്പൊ സൺസ്ക്രീൻ പോലും ഇടുന്നില്ല
ആ് ഇതൊക്കെ തേച്ചാക്ഷെ നമ്മള മുൂന്താവും പക്ഷെ അവളല്ല വൈ ഒരുമാതിരിയ
ആഹ് അയ്യോ ഇതാ പാട്ട് കേറി വരുന്നു ഞാൻ എഴുതി എക്കിപ്പോ എന്റെ ഫോണില പാട്ട് പ്ലേ ആവ്ന്ന്
പാട്ട് വെച്ചുണ്ട് കട്ടോണ്ടിരിക്കയായിരുന്നു
ഇല്ല ഞാ നേരത്തെ വൈകട്ട് കേട്ടായിരുന്നു പക്ഷ ഇപ്പ ഞാൻ ഹെ്സെറ്റിൽ ഒന്ന ഇങ്ങന അറിയാതെ കയി തട്ടപ്പോൊന്ന് അതിനക പാ്ട്ട് പ്ലേയാവുന്നു
ആഹ്
ആഹ് അങ്ങനെയ അന്ന് അടെട്ട് വിചാരിച്ച എന്തുവാ മുന്തത്ത്ന്തോ വരട്ടിയക്കുന്ന ഞാൻ പറഞ്ഞഞ് മോയ്സ്ചറൈസർ വരട്ടിയ വരാവില്ലേ മിനിമൽസ് ന്റെ ഏതാണ വരെ ചോദിച്ച് ഞാൻ പറഞ്ഞഞ് മിനിമുലിന്റെ
ആഹ് എനിക്ക് അങ്ങനെ ഓരോന്നും കിട്ടി എന്നിട്ട് ഇത് നല്ലാണോ നേക്കാൻ ഇങ്ങനെയൊക്കെ ചോയ്ക്കും നമ്മളതണ്ട് ചോച്ച ഞാൻ പിന്നിട്ട ഇ മോളിക്കുലാർ സൺസ്ക്രീൻ എന്ന് പർ ല്ലായിരുന്നോ ആഹ് മൂന്നെണ്ണം മേടിക്കുന്നത് ഞാനത് മേടിച്ചു മൂന്നെണ്ണം
വ
നടക്ക്
ഞാൻ എന്താ വിതി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക അറിയല്ല ആഹ് മോളക്കുലാർ കേട്ടിട്ടുണ്ട് ആഹ്
ആഹ് ഞാനിപ്പോ പറ പണ്ട എപ്പോഴും കോളേജ് പഠിക്കുമ്പോ എപ്പോഴും നൺ സ്ക്രീന് പിന്നെ പിന്നെ അല്ലാംന്ന്ടുപ്പ ഹൺസ്ക്രീൻ ഇല്ല മോയ്സ്ചറൈസർ ഇടും
ഞാൻ പിന്നെ ഓളെ ബടെ പോന്നോണ്ട് ഇതും ആ എല്ലാം മേടിച്ച് വറ്റേക്ക് പോവല്ല
ഉം
അയ്ൻ എത്ര മണി വരെ ക്ലാസ് അങ്ങനൊക്കെ പറഞ്ഞോ എത്ര മണി നാളെ ചെല്ലുമ്പോഴേ അല്ലാം അറിയത്തുള്ളൂ ചെയ്യ അമ്മയൊക്കെ എന്തെ
ഇവിടെ ഇരിക്കുന്നു അമ്മയും അമ്മയും ചീരിയല് കാണുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇല്ല ചേട്ട ഇണ്ട് ചേട്ടാ അവടാ
ആഹ് അമ്മയൊക്കെ വരണമ എന്നുള്ളത നിങ്ങൾ മാത്രം പോയാ
നാളെ അമ്മ വരും
നാളെ പേരൻറ്സിനെ വെച്ചിട്ടാ അവരവിടെ പ്രസംഗ അവടെ അവര്ക്ക് അറിയാൻ വേണ്ടിയിട്ട് അവര കാര്യങ്ങളൊക്കെ പല ആൾക്കാരു വന്ന് നിന്ന്ട്ട്
എത്രയടി കോഴ്സിന് എങ്ങനെ അടയ്ക്കേണ്ട് അങ്ങനെയൊക്കെ പറ എട്ട് എട്ട് ലക്ഷോ ആഹ്
പിന്നെല്ലാതെ
എന്ത് എത്ര എങ്ങനാ അടയ്ക്കുന്നേ
ഇത് ഓരോ ഏഹ് ത്തം രണ്ട് ഇയർ ലെ രണ്ട് ഇയർ അപ്പം നാല് വട്ടായിട്ട് അടക്കണ്ട രണ്ട് സംതിങ്ങ് വെച്ചിട്ട് രണ്ടങ്ങാണ്ട് വെച്ചിട്ട്
ആഹ്
ആഹ് എന്റെ ഒരു കൂട്ടുകാരി ഇപ്പൊ പഠിച്ച ഇറങ്ങി പാട്ട് പ്ലെ ആവുന്ന് ഒരു മിനിറ്റ്
ഇത് ഞാൻന്ന് ആഹ് ഹലോ
ഹലോ അതങ്ങ അവിടെ ങ്ങാനും വെച്ച് അമുങ്ങുന്നേയിരിക്കും
ആ ഞാ അറിയാതെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അമർക്കി വെക്ക അപ്പോഴേക്കും പാട്ടായി ആഹ് ന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ പഠിച്ചിറങ്ങി ഇപ്പം കൂട്ടുകാരരുണ്ടായിരുന്നു നൻ പടിച്ചിറങ്ങി ഇപ്പം
ആഹ്
ആണോ എത്ര യിസന്റെ എവിട
ആഹ് എന്താ ആദിത്യബിർലേ ന്നുള്ളെ അവിടുന്ന് വേസ്മെന്റ് കിട്ടിയനല്ലയാ.
ഇവിടെ അമൃതേൽ ആണോ?
ഉം അൻ അമൃതെ പഠിച്ച് ഇപ്പം എം ബി എ കഴിഞ് കാരണം അവര് ഡിഗ്രി കഴിഞ്ഞ് ഉടനെ മു കേറും. ചേർന്ന് അമ്മൾ രണ്ട് വർഷ്
ഒമ്പത് എൽ പി എ.
എൽപി എന്ന് വെച്ചാൽ ലാഡ്സ്.
ആഹ് ഒരു വർഷം വർഷത്തി ആ പന്ത്രണ്ട് മാസത്തേും കൂടി കൂട്ടുമ്പോ ഒമ്പത് എൽപി
ആങ്ങനെ ആ ഈ മാസം കേറത്തെ ഉള്ളു.
എഴുവതയ്യായിരം രൂപ്യോ
ആ അത്രേയ ഇവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടിയാ നല്ലെയാ പക്ഷെ ഈ കറക് ട്ട് മ്പത് എല്പിയ ന്ന് പറയുന്നെങ്കിലും അയ്നകത്ത്ന്ന് ടാക്സൊക്കെ പോയ്‌ട്ട് അന്നേലും അമ്പത് കൊറഞ്ഞത് അമ്പത് കിട്ടുവായിരിക്കും.
അവനത് കേയറിയോണ്ട് അവന് ഇന്റർവ്യൂ ഒക്കെ പാടാ.
ഉം പിന്നല്ലാതെ വേറെ സ്ഥലത്തൊക്ക കൊണ്ടുപോയിട്ടേങ്ങാണ്ടാ ഇന്റർവ്യൂ
പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നണേ സിദ്യില്ലായിട്ട് പഠിക്കണേ
അതാ നിക്ക് പേടിയാന്നു എല്ലാരും അതാ പറയുന്നേ ഓരോന്നോരോന്ന് തെങ്കിലും പഠിച്ചാമതിയായിരുന്നു
ഞാൻ പഠിക്കും പഠിക്കും
പിന്നന്തുവാ കഴിച്ചോ?
ങ്ങനെ ആ കഴിച്ച് നേരത്തെ കഴിച്ച് ചോറഴിച്ചു ചോറും ന്ന്ച്ചക്ക് കൊഞ്ചകറിയ വച്ച് ഉണക്ക കൊഞ്ചു ഉണ കൊഞ്ചറി അത് മാത്രം ട്ടെ ള്ളായിരുന്നു അത് രണ്ടു കൂടി കഴിച്ച്
ആഹ
ഉം അങ്ങനെ ഉം പിന്നെ നീ കഴിച്ചോ?
ആഹ് ഞാൻ കഴിച്ചി ഞാ ഇന്നിവിടെ ചോറ് കുറവായിരുന്നു അമ്മ പറയുന്ന അല്ലേലും കുറച്ചുള്ളപ്പോ പ്പനിക്ക് തിന്നാൻ തോന്നത്തില്ല ല്ലാത്താപ്പോ യങ്കര വിശപ്പാ
ഇയാള് ചോറുണ്ണത്തില്ലല്ലോ ഇയാൾക്ക് ശോറണത്തില്ല
ന്നേ ചോറോയിച്ചപ്പോ ചോറില്ലാന്ന്
കറി എന്ത്‌വാര്ന്ന്
കറി എന്താ തോരനും പിന്നെന്തോ ചൂട ചൂട തോരനും പിന്നെ മറ്റേല ചുമന്ന തോരനും
ഉം
എല്ലാം കൊണ്ടര് തോരൻ പിന്നെ അവടെ ച്ചെല്ലുന്നതൊണ്ട് അവിടെ എല്ലാരും പല പല അറിവ്ണ്ടിരുന്നു അതക്കെച്ച് പ്പോ മ്മൾ റ്റക്ക് ങ്ങാണ്ട്
ടൈമിലാണോ അവിടെ എല്ലാരും ഒരു ടൈമിലാണോ കഴിക്കുന്നേ?
ആ ല്ലാരും ഒരുമിച്ചഴിക്കും
ഉം പുതിയ ല്ലാരും വന്നോ
പുതിയ ല്ല പഴയല്ലരുത് പുതിയ മിക്കവറും മമ്മടെ അവര് ടെലികോളിങ്ങിന്റെ ചേച്ചി അങ്ങ് പോവുവ ചേച്ചിക്ക് വയ്യാന്ന് പറയും പെൻഷനാന്ന അവർക്ക് ഇത് കൊടുത്തേക്കോ ടാർ ടാർഗറ്റ് ല്ലേ
ആഹ മനസ്സിലായി നമ്മടെ ല്ല ല്ല അവിടെ പോയ പോലൊയിരിക്കും ഇതേപോലെ സ സാനങ്ങളെടുപ്പിക്കാനാ
ആഹ ആ ചേച്ചിക്കതുണ്ട് ഭയങ്കര പാഠം നിക്കുന്നില്ലന്ന്
ഉം ഉം
ചീറ്റ് പോവായിരിക്കും പരയില് നോക്കണം തിരിക്കൊള്
ഉം പിന്നെ സിരിടുത്ത് പറഞ്ഞു വിഷ്ണുന്റെ വിരുദ് യര്യറഞ്ഞാലും നിക്ക് ശ്ദ്ധിക്കന്ന് ത്രസംശയം പീസ്
ങ്ങനെ വിളിച്ചില്ലന്ന് ആ പറഞ്ഞോ എന്റെ ഫോണി ഇങ്ങിനെ ഇരിക്കുന്ന്ണ്ടല്ലേ ഞാനൊന്ന് വിളിച്ചല്ലത് കൊടുത്തേനെ ഒരു കുതു പാവം പെങ്കുച്ചനെ വിളിച്ചിങ്ങനെയും ഉള്ള ജീവിത ശിപ്പിച്ചില്ലന്നൊക്കെ പറഞ്ഞാടങ്ങി
അയ്യോ അയ്യോ ല്ല പറഞ്ഞ എടി വേണ്ടപ്പ നമ്മടാളാ എന്തുന്ന ഇടക്ക് ഈ ഇടക്ക് ഇച്ചരുന്ന് വിളിച്ച ഇച്ച ന്നൊരു ഇടയ്ക്ക് ഒരുസം വിളിച്ചാരുന്നു പിന്നെ ആത് ശമ്പവംണ്ണം ഇടക്കിടക്ക് വിളിക്കുവായിരുന്നു ഇടക്ക് ഇപ്പം കുറേ നാളായി ഇപ്പ കുറച്ചായി കുറേ നാളല്ല കുറച്ചോയള് ന്തേലും പറയും ഇപ്പ രണ്ട ഇപ്പോ ഇത്ര ആറോ ഒമ്പതോ മാസത്തെങ്ങാണ്ട് കൊഴ്‌സാ അപ്പൊ കോഴ്സ്‌ ആണെന്ന് പറഞ്ഞപ്പ അതിന്റെ പരീക്ഷ ഇങ്ങനെ എല്ലാം ആഴ്ചലും വിടും അങ്ങനെക്കെ പറഞ്ഞായിര്‌ന്നു ഇടക്ക് വീടോടി ആ ശമ്പൂണ്ണനാവിടെ
ആഹ്
ഉം അങ്ങനെ ആ കിച്ചു ഒരെസം വിളിച്ചിട്ട് ജിഷ്ണുന്റെ കാര്യം തെരക്കി ജിഷ്ണുന്റെ കാര്യം ഒക്കെ ചോദിച്ചു എന്നി എന്നിട്ട് അഹ് എന്നിട്ട് അഞ്ചലി അഞ്ചലി ഞാൻ കറി വെക്കും ഇപ്പൊ ഇച്ചിരി കൊഴുപ്പായിട്ട്
ആരു പറ
ആ കിച്ചു പറഞ്ഞു ഞാനത് അഞ്ജലിയോട് പറഞ്ഞു അതാ ആഹ് തമാശ രീതി ഞാൻ കുക്കറിലാക്കും കുക്കറിലാക്കും ഇപ്പൊ ച്ചിരി കൊഴുപ്പുണ്ട് ഉം കിച്ചു വിളിക്കാൻ കാരണം എനിക്ക് തോനുന്നു ഒരുസം അല്ലാതെ നോർമലി മെസ്സേജിട്ടായിരുന്നു
ആഹ്
ഓ, ഇപ്പൊ കോളു കട്ടാവും ഇനി വിളിക്കോ അതോ ദാണ്ടെപ്പം കോള് കാട്ടാവും പത്തായി എനിക്കറിത് അതിനകത്ത് പറ്റത്തില്ല എനിക്കറിയത് ഇതിനകത്ത് കോളു കാണിക്കുന്നില്ല
നോക്കട്ടെ ഇതിനകത്ത്ന്ന് വിളിക്കാൻ പറ്റോങ്കി ഞാൻ വിളിക്കാം
ഉം കട്ടായില്ലല്ലോ കട്ടായില്ല അപ്പൊ കട്ടാവാതില്ലായിരിക്കും
ഒന്നുആയില്ല
ആഹ് അപ്പൊ കുഴപ്പില്ല എന്തോ പറഞ്ഞൊണ്ടിരുന്ന ഞാ എന്തോ പറഞ്ഞെ
കിച്ചുന്റെ കാര്യം എന്തോത്തി മെസ്സേജിട്ട്
ആ ഓരോസം മെസജിട്ടായിരുന്നു അപ്പോ ഇങ്ങന ഇങ്ങോട്ട് മെസ്സേ്ജിട്ട് ആ എന്നിട്ടിങ്ങനെ ചോയ്ച്ചു എന്തെക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പറഞ്ഞ ഓ ഒന്നും ഇല്ല എന്താ പറയാന ഒന്നും പറയായിരിക്കുന്നേ നല്ലേ എന്നിട്ട് അപ്പോഴേ അന്നേരെയ്യാള് വിചാരിച്ചു കാണും ഇനി ജിഷ്ണുവിന്റെ കാര്യത്ത് പിന്നെയും വല്ല പ്രശ്നം ഉണ്ടെന്ന് എന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ച് ഞാനൊന്നും അനങ്ങില്ല എന്തോ വല്ലോം പ്രശ് ഒന്നും അനങ്ങില്ല ഇല്ല ഇല്ലന്ന് പറഞ്ഞ എന്നിട്ട് ഇങ്ങനെ ഓരോസം ഇങ്ങോട്ട് വിളിച്ച് ഞാനന്നേരം തിരിച്ച് വിളിച്ചില്ല. എന്നിട്ട്‌ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അനങ്ങിയില്ല കാരണം വിഷ്ണുനെ കാര്യം ചോ ക്ക്ന്നു അറിയാവു ന്നൊണ്ട് ഞാൻ അനങ്ങീല പിന്നെ ഓരോസം ഇങ്ങോട്ട് മെസജ്ട്ട് ഞാൻ ഓരോസം വിളിച്ചായിരുന്നു കണ്ടരുന്ന ഞാ പറഞ്ഞ ആ വിളി ക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിളിച്ചു അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചോയിച്ചകൂട്ടത്തിൽ വിഷ്ണുന്റെ കാര്യം
ചോയിച്ച കിച്ചു പറഞ്ഞായിരുന്നന്ന് അവൾടെടുത്ത് നിന്റടുത്ത് എന്ത് പറയാനൊന്ന് വേണ്ട നോക്കണ്ട പ്രീതിടുത്തൊക്കേ പറഞ്ഞായിരുന്നെന്നു
ആണോ ഇപ്പൊ യിപ്പം പറഞ്ഞോ
ആഹ് ഇപ്പൊ പറഞ്ഞാ-
ആ എന്നിട്ട് ഇത് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഇത് അതല്ല പറഞ്ഞ എന്തുവാ അന്ന് ജിഷ്ണുആയിട്ടു വഴക്കിട്ട കാര്യ അന്ന് പറഞ്ഞന്റടുത്തു ഇങ്ങിനെ അന്ന്ഇവ് ഇവർ വന്നപ്പോ വഴക്കിട്ട നീ അറിഞ്ഞായിരുന്നല്ലോ
ആഹ് എന്റടുത്തു
ജിഷ്ണുവും കിച്ചുവൊക്കേ വഴകിട്ടായിരുന്നു ആ അങ്ങനെ എൻടുത്ത് ഇങ്ങോട്ട് പറയന്നെ അന്നവൻ എന്നെ എന്തൊക്കയാ പറഞ്ഞ അന്ന് ഞാൻ വിചാരിച്ച ഇനി അവനുമായിട്ട് ഒരിതും വേണ്ട പിന്നെ വന്നെല്ലാം സോൾവ് ആയോണ്ട് അതങ്ങ് വിട്ട്
ആഹ് ന്നിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇപ്പ ഒന്നുല്ല ഞങ്ങളെല്ലാം വിട്ട് അവൻ എന്റടുത്തു ഇങ്ങനെ പറഞ്ഞിട്ട് പോയി എനി- എനികങ്ങ് ഭയങ്കര വിഷമവന്ന് അങ്ങിനെ പറഞ്ഞിട്ട് പോയി അപ്പം പറഞ്ഞ് ഓ ഇങ്ങളെന്തുവാ നാളെ പിന്നെയും സെറ്റാവും ഞാൻ പറഞ്ഞ് അവന് ഇല്ല വേണ്ടെങ്കി പിന്നെ ഞാ ഞാനെന്തോയ്യാനാ കിച്ചു എന്തോ പറഞ്ഞന്ന് പറഞ്ഞു എടി കിച്ചു പറയുന്ന കാര്യ സത്യമാ കാരണം കിച്ചു പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഇനിയും ചതിക്കും അഞ്ചലിടെടുത്തൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൻ ഇനിയും മാറത്തില്ല പക്ഷെ അതേപോലെ തന്നെ നടന്ന് ഞാനത് കേട്ടില്ല ഞാൻ വെച്ച്
ഉം കിച്ചു ഇങ്ങനെ പറഞ്ഞായിരുന്നു സഞ് സിദ്ധിടുത്ത പറ നോക്കണ്ട ഇനി
ഉം
അങ്ങനെ തന്നെ ആയിരിക്കും മാറാൻ പറ്റത്തില്ല അങ്ങനെയുള്ളള്ളവർക്ക്ന്ന് ഇങ്ങനെ പറഞ്ഞെ അപ്പൊ ആഹ ഇന്നക്ക് ഇടക്ക വേണ്ടേ ഇപ്പോഴ് എന്നിട് അവൻ വന്ന് എടക്കെങ്ങാണ്ടോ പറഞ്ഞായിരുന്ന്
ഉം
ഉം ശ്രീ